ഹലോ
ഹലോ
ആ കേ കേൾക്കണല്ലേ
ആ കേക്കാം കേക്കാം
ആ ആ എന്തൊക്കെ ഉഉണ്ട്
ഓ സുഖം ഇങ്ങനെ ഒക്കെ പോന്നു അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഷം
ഇവിടെയും സുഖം നല്ലയെന്നെ അങ്ങനെ പോണ്
ആ ചായ ഒക്കെ കുടിച്ചാ
ചായ കുടിക്കാൻ ഇരിക്കുന്നേ ഒള്ളൂ
ആ സമയം ആയി ഇല്ല അതോ താമസിച്ചു പോയോ ഇന്ന്
ഹലോ ഹലോ
ആ ഹലോ എന്തു പറഞ്ഞേ
ആ അല്ല ചായ കുടിക്കാൻ ടൈം കഴിഞ്ഞു പോയോ അതോ താമസ്ച്ചു പോയാന്ന് തോന്ന്ണ്
അല്ല ചായ കുടിക്കാൻ നിക്ക്ണോള്ളു നാലര എങ്ങാണ്ടല്ലേ ആയിട്ടൊള്ളു
ആ
ആ പിന്നെ എടക്ക് വോയ്സ് കട്ടാവ്ന്ന് കേട്ടോ ക്ലിയറാവുന്നില്ല
ഇപഴോ
ആ ഇപ്പം ക്ലിയറായി നേരത്തെ ഇടക്ക് കട്ടായി പോയായിരുന്നു പറഞ്ഞത് കേട്ടില്ല
ആ ഫ്രഞ്ചിഷ ആവും
ആ അതായിരിക്കും
അവ്ടെ എന്താ ചായക്ക്
ഹേ ഇവ്ടെ ഞങ്ങൾ ചായ കുടിക്കത്തില്ല കാപ്പിയാ കുടിക്ക
ഏ ചായ പ റ്റത്തില്ല
ചായ ആ വല്യ ഇഷ്ട
ഏ കടി എന്താ കൂട്ടാറ്
ഇവിടെ അങ്ങനെ കടി ട്ടൊന്നും ഇല്ല്യ
ഏ
രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെലും ഉണ്ടാക്കി ഉണ്ടാക്കുന്നെങ്കിൽ അത് കഴിക്കും അല്ലാതെ പ്രത്യേകിച്ച് ഇതൊന്നുയില്ല
ഏ സ്നാക്സ് അങ്ങനൊന്നും കഴിക്കാറുണ്ടാവില്ലലെ
ഏ ഇല്ല ഇല്ല ഇവിടെ വല്ലപ്പോഴും ഒക്കെ അത് മേടിക്കത്തൊള്ളൂ
ഓ ട്രിപ്പ് ഒക്കെ പോവാൻ ഇഷ്ടാണോ?
ആ വെച്ചിട്ടാണ്
എവിട്ക്കൊക്കെ പോയിട്ടുണ്ട്?
ഞാന് കൂർഗ് മൂന്നാറ് അങ്ങനെയുള്ള സം അ അങ്ങനുള്ള സ്ഥലങ്ങളിൽ
കോളേജ്ന്ന് പോയതാ?
ഉം സ്കൂളീന്ന് കോളേജ്ന്ന് ഞങ്ങക്ക് ടൂറ് ആ ടൈം ആവുന്നുള്ളു ടൂറിന്റെ
ആ
ഉം
എങ്ങനെണ്ട് അവിടത്തെ വിശേഷങ്ങളൊക്കെ?
എവിടത്തെ കോളേജിലോ?
അല്ലാ ട്രിപ്പ് പോയൻ്റെ കൂർഗ്?
അവിടുത്തെ എന്ത് നല്ല രച ച്ചെ നല്ല രസമാണ് പിന്നെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോകുമ്പോ അത് ഫാമിലി പോകുന്നതിനെക്കാട്ടി നല്ല വൈബ് ആണ്
ആഹ് വൈബാണ്
ഉം നീ പോയിട്ടില്ലേ ടൂറ് ഒന്നും
സ്‌കൂളിൽ നിന്നും ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട്
ആ
ലാസ്റ്റ് പോയത് വെ വെക്കേഷനിലാണ്
വെക്കേഷന് ആ ആ
ആ ഊട്ടി ആ ഫാമിലി ആയിട്ട് ഊട്ടിപ്പോയി
ആ
പിന്നെ പ്ലസ്ടുന്ന് പോയിട്ടുണ്ടായിരുന്ന് അടിപൊളി ആയിരുന്നു ഡണ്ടൈലി ഒക്കെ അറിയോ ഡണ്ടൈലി ഗോകർണ ഗോവവാത്തുള്ള
ആ ഇല്ലില്ല
ആഹ് അവിടക്കാ പോയിട്ടുണ്ടായിര്ന്ന് ഞങ്ങക്ക് സ്കു സ്ഥലം കേട്ടപ്പോ ആർക്കും എവിടെന്ന് അറിയില്ലായിരുന്നു
ആ ഗോവഫാഗോ അല്ലേ
ഏ
ഗോവയുടെ ഭാഗത്ത് അല്ലേ
ആ ഗോവയുടെ ആ ഒരു സൈഡ് ആ ഒരു മിനി ഗോവ എന്നൊക്കെ പറയും
ആ
അങ്ങനെയൊക്കെ അവിടെ അടിപൊളി ആട്ടോ ബീച്ചൊക്കെ ആയിട്ട് ഫുള്ള്
ആ ഞാൻ പോയിട്ടില്ല അവിടെ അങ്ങെ കേട്ടിട്ടേ ഇല്ല സർ സ്ഥലങ്ങള് ആ
ഞാനും കേട്ടിട്ടില്ലായിരുന്നു പിന്നെ ട്രിപ്പ് പോവാ പറഞ്ഞപ്പോ അടിച്ചൊക്കെ നെറ്റില് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കി അവിടെ അങ്ങനത്തെ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നോക്കി
ഉ
അങ്ങനെയൊക്കെ പിന്നെ പോയി അടിപൊളിയായിരുന്നു
ആ
സാറുമ്മാരും ഫ്രണ്ട്സും ഒക്കെ വൈബായിരുന്നു.
ഉം സാറുമ്മാര് വൈബ്. ആ
നമ്മുക്ക് നമ്മള പഠിപ്പിക്കണ സാറന്മ തേ ആവില്ലേ അപ്പൊ.
ആ അതാ പ്രത്യേക അതാ എല്ലാരും അങ്ങനാ.
അന്ന് പ്രത്യേക സ്നേഹമായിരിക്കും അവർക്ക് ഉ
ഇറങ്ങാൻ പോകുന്നവരല്ലേ അത് നമ്മൾ പ്ലസ് ടു ഒക്കെ അപ്പം കൊറച്ച് കൂടെ സ്നേഹം കൂടൂം
ഞങ്ങള് സാറിന്ന് കരഞ്ഞായിരുന്നു. ഞങ്ങള് പോവാൻ നേരത്ത്.
ആഹ് ഞങ്ങക്ക് പിന്നെ അങ്ങനൊന്നും ഇല്ല. കരച്ചിലൊന്നും ഇല്ലായിരുന്നു.
പക്ഷെ എവിടെ വെച്ച് കണ്ടാലും വന്ന് മിണ്ടും ഇങ്ങോട്ട് സാറുമ്മാര്..
ആ
ഉം പിന്നെ
സാറുമാരൊക്കെ മിസെയണ്ടാ.
പിന്നെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാ കോളേജിലെ ഈ പ്ലസ് ഞ എനിക്കന്ന് വെച്ചാ പ്ലസ് ടു ലൈഫ് ആണ് ഏറ്റവും ഇത്. കോളേജിൽ ചെന്നാലും ആ പ്ലസ്ടു ലെ ഒരു വൈബ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല.
ആ ആണോ നിങ്ങള കളേജ്.
അഹ് അല്ലല്ല.
ഇനി ട്രിപ്പ് ഒക്കെ ഉണ്ടാവല്ലോ അപ്പൊ വായിക്കോളും.
ഉം അതാണ് ട്രിപ്പൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.
ഉം ഉ അത്രേ ഉള്ളൂ പ്രതീക്ഷ മാത്രേ ഉള്ളൂ. ഉണ്ടാവില്ലേ.
ആ സീനിയേഴ്സിനൊക്കെ ഉണ്ടായിരുന്ന്. അവർക്കൊക്കെ നല്ല വൈബായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് എന്തോ എനിക്കൊരു പ്രതീക്ഷയില്ല. ഞങ്ങളുടെ പുള്ളാർക്ക് ഈ പുള്ളാരധികം ഞങ്ങളുടെ ബാച്ചില പുള്ളാരധികം എന്തോ പറയുന്നേ ഇൻട്രോ വാറ്റ അവരൊന്നും ആരെടുത്തും അധികം മിണ്ടത്തില്ല. അടിച്ചു പൊളിയും വൈബൊന്നും ങ്ങ പുള്ളാര്
അല്ല എവിടക്കാ അങ്ങനൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ലല്ലേ.
ആഹ് ഇല്ല
ആഹ് എക്സാമായോ?
എക്സാമ് ഞങ്ങക്ക് എനിക്ക് ഫസ്റ്റിയറിലെ എക്സാമൊക്കെ കഴിഞ്ഞിട്ടിരിക്കയാണ്.
ആഹ് ഇനി സെക്കൻഡ് ഇയറിലോട്ടല്ലേ?
ഉം ഇനി സെക്കൻഡ് ഇയറിലോട്ട്
ഉം ഫസ്റ്റ് ഇയർല്ണ്ടാവോ ട്രിപ്പ്? എങ്ങനെയാണ്? കാര്യങ്ങളൊന്നും ഇൻക്കറിയില്ല
പ്പൊന്നുല്ല സെക്കന്റിയർലാ സെക്കന്റിയർ പകുതിയാവുമ്പഴേ ട്രിപ്പ് തൊടങ്ങത്തുള്ളൂ
ഏഹ് പിന്നെ തേർഡിയർല്ണ്ടാവോ?
ആ തേർഡിയർ ഫോർത്ത് ഇയർ പിന്നെ എല്ലാ ഇയറും കാണും. ഫസ്റ്റ് ഇയറിൽ കാണത്തില്ലന്നേ ഒള്ളൂ
ഏഹ്
ഉം
അങ്ങനെ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ എങ്ങനെയാ?
എന്തുവാ?
നിങ്ങളെ ഫ്രണ്ട്സൊക്കെ എങ്ങനെയാ ഭയങ്കര കമ്പനിയാ?
കോളേജിലൊരു നാലഞ്ച് പേരെന്നെ പറയാ ഒക്കത്തുള്ളു. ബാക്കി എല്ലാരും, കോളേജി ഞങ്ങള് വന്ന ടൈമിലേ പലരും ഗ്യാങ്ങായി മാറി. പിന്നെ അവരാരും ഗ്യാങ്ങീന്ന് ഇങ്ങനെ ട്ട് മാറിയിട്ടില്ല. എല്ലാരും ഓരോ ഗ്യാങ്ങായിട്ട് നടക്കുവാ അപ്പൊ ഞങ്ങള് നാല് ഗ്യാങ്ങാ. ഞങ്ങള് വേറൊരു ആരുവായിട്ടും കമ്പനി ഇല്ല
ആഹ് അതൊര് ഗതികേടാല്ലെ? എല്ലാവരും ഒറ്റക്കെട്ടായി നിക്കുമ്പൊരു നല്ല രസാണ്.
ഉം അതാണ്. എന്നാലും പരസ്പരം അങ്ങോട്ടു ഇങ്ങോട്ടു എല്ലാരു അറിയണ്ടേ? ഇതിപ്പോ നാല് പേര് നാല് പേര് വച്ച് ഗ്യാങ്ങാണെങ്കി ആ നാല് പേരല്ലേ നമ്മളെക്കുറിച്ചറിയത്തുള്ളൂ. ബാക്കിയുള്ളവരാരു ഇങ്ങനെ അറിയത് ത്തില്ലല്ലോ മിണ്ടത്തതു ഇല്ല ആരും വന്നിങ്ങോട്ട്
ഏഹ്
ഉം
ഇൻട്രോവേട്ടകളായിരിക്കു അല്ലേ?
ആ ആന്ന് എല്ലാരു അത് തന്നെ. പക്ഷെ ഫോണിനകത്തോടെക്കെ ആണെങ്കില് മെസ്സേജ് അയക്കാനൊക്കെയാണെങ്കില് ആര് ഇണ്ടാവാ
ആഹ്
എല്ലാരും നല്ലപോലെ ആക്റ്റീവായിട്ടാണ് മെസ്സേജൊക്കെ അയക്കുന്നെ. ഉം ഉം
പിന്നെ എങ്ങനെയൊക്കെ കോളേജ് ലൈഫ് ഒക്കെ എങ്ങനെ പോണ്?
കോളേജ് ലൈഫ് വല്യ പ്രശ്നം ഇല്ലാതെ പോന്ന്. ക്കത്തുള്ളു. വല്യ പ്രശ്ന ഇല്ല.
ഉം ഇഷ്ടപ്പെട്ടെടുത്തതാണോ?
ഇഷ്ടപ്പെട്ടെടുത്തതല്ല, പക്ഷെ ഇപ്പൊ ഇഷ്ടപ്പെട്ടോണ്ടിരിക്കുന്നു.
ഉം സാഹചര്യങ്ങൾ
സാഹചര്യങ്ങൾ കൊണ്ട് ഇഷ്ടപ്പെട്ടല്ലെ പറ്റൂ. വീട്ട്കാരുടെ സമ്മതം കൊണ്ട് എടുത് അതാണ്
ആ
ഉം ഉം
പിന്നെന്താ? രാത്രിയൊക്കെ എന്താ കഴിക്കാറ്?
രാത്രീ, ഉച്ചക്കലത്തെ ഫുഡ് തന്നെ.
ആ ചോറ്ണ്ടാവൂല്ലേ? ആ അല്ല ഉച്ചക്കത്തെ ഉണ്ടെങ്കി അത് കയിക്കും. അല്ലെങ്കി ഫ് ഫ്രൂട്ട്സോ വല്ല അങ്ങനെന്ത് എന്തേലൊക്കെ ചെറ്തായിട്ട്. രാത്രി ഫ് ഫുഡ് എനിക്ക് കഴിക്കണ വല്യ ഇഷ്ടല്ല.
രാത്രിയോ? അതെന്താണ്?
അങ്ങനെയല്ലാ ഏഹ് പെട്ടെന്ന് തടി വയ്ക്കുവല്ലോ രാത്രി ഫുഡ് കയിച്ചാ പിന്നെ നമ്മള് ഒറങ്ങല്ലേ ചെയ്യണേ
ആ ആ ശരിയാ ഏഴ് മണിക്ക് മുമ്പ് കഴിക്കണം കഴി
ആ ഏഴ് മണിക്ക് മുമ്പ് കഴിക്കണം അപ്പൊ കൊഴപ്പല്ല പിന്നെ നമ്മള് ഈ നൈറ്റ് ഒമ്പത് മണി പത്തുമണിഒക്കെ ആമ്പോ കഴിച്ചാണ്ട് അപ്പോ നമ്മൾ ഒറങ്ങുവല്ലോ
ആഹ്
അപ്പൊ നമ്മടെ തടിക്കും കേടാ അങ്ങനെ അതൊണ്ട് ചപ്പാത്തി ഒക്കെയാണെങ്കി കൊഴപ്പല്ല ചപ്പാത്തിപ്പാരാ ആ സമയത്തൊക്കെ ഇണ്ടാക്കാൻ നിക്കുന്നേ
ഉം ഈ ചോറാണ് വണ്ണം കൂട്ടുന്നത് തന്നെ
ആഹ് ചോറാണ് ഞമ്മ് നമ്മള് അധികം ചോറല്ലേ നമ്മളെ അതെയോ എന്തേലും ക്ക്ന്നെ ഉച്ചക്കും ചോറ് വൈകുന്നേരം ചോ ത് വൈനെരിലേ രാത്രി ചോറ് എന്നാ ശരി എന്ന ഞാൻ വെക്കാട്ടോ ആഹ് ആഹ്
ആര് ഇത്